ഹലോ
ആ എന്താ വിശേഷം
നല്ല വിശേഷം നിങ്ങൾക്കടെ സുഖല്ലേ
ഓ സുഖായിട്ടരിക്കുന്ന
ഉം ഉ അവിടക്ക് മഴയൊക്കെ ഉണ്ടോ
ഇന്നിപ്പോ മഴയൊക്കെ കുറവായിരുന്നു ഒരുര് കൊറച്ച നേരം ഞാനും പെയട്ട് പോയി നല്ലത വറോ അധികമായിട്ട്ന്നല്ലോ ഇന്നല്ല അവിടെയാ
ഇന്നും മഴയില്ല മഴ ലൈറ്റ് ആായിട്ട് മഴ പെയ്യുന്നത് പോലെ ഉണ്ടായിരുന്നു ഉച്ചിക്ക് ബട്ട് പെയ്തില്ല രാത്രി പെയ്യുന്നുണ്ട്
ഏ എനിക്ക എങ്ങനെ ഈ മൂട കെട്ടിയ ആ ഒരു കാലാവസ്ഥ ഭയങ്കര ഇഷ്ടാണ്
അതെ അത് ഒരുപാട് വെയിലിന്റെ വെയിലിന്റെ സീസൺ കഴിഞ്ഞതുക കൊണ്ടായിരിക്കും ആ കാലാവസ്ഥ വ്യയോട് എത്ര താല്പര്യം കാരണം അത്രത്തോളം വെയിലായിരുന്നല്ലോ കഴിഞ്ഞ ഒരു മാസം മുമ്പ് വരെ
വെരുമ്പയിലല്ലായിരുന്നു നല്ല ചൂടു ആായിരുന്നു
എല്ലാവരും വെറുത്തു പെയ്തിനെ പക്ഷെ അതും പറഞ്ഞ് ഇനി മഴ പെയ് ത മഴയോ മഴ അള്ളാ അതിന്റെ സ അ അടു
പ്രളയം ആ അതെ അല്ല അങ്ങനെയൊന്നും ഇല്ലാതെ പ്രളയം നി ട്ടിയാതെ എന്നാലും മഴ വേണാണോ പതി കെട്ട വേണ്ടണോ ആ ഒരു ആ ഒരു കണ്ടീഷൻ പെയ്ത് കിട്ടിയാൽ മതിയാ
മഴയും വേണം വെയിലും വേണം പക്ഷെ ഇപ്പോഴത്തെ കാലാവസ്ഥ വെച്ച് നോക്കുമ്പോ മഴ പെയ്യാന്നുണ്ടെങ്കിൽ ഫുൾ മഴ പ്രളയം ദുരന്തം മരണം വെയിലാണെന്നുണ്ടെങ്കിലും എന്താണ് വെയില് ഒരുപാട് വെയില് കൂടി ഡിഗ്രി സെൽഷ്യസ് വെച്ച് എത്ര ഒരു പാട് കൂടി പലരും തളർന്ന് വീഴല്
ആഹ് അതെ അയിന് ഒന്ന് ഒരു കണക്കിന് നമ്മള് മനുഷ്യരന്നെ പറഞ്ഞാ മതി മനുഷ്യരാണ് ഈ ഇങ്ങനെ ഓരോ പ്രകൃതിനെ നശിപ്പിക്കുന്നെ ഇപ്പൊ കൂടുതലായിട്ടും ഇനിയിപ്പോ ദൈവത്തിന്റെ നോക്കുവാണെങ്കിലും ദൈവത്തിന് പറ്റിയൊന്നും നമ്മൾ ചെയ്ത് കൊടുക്കുന്നില്ല നേരെ ഓപ്പോസിറ്റ്ള്ള കാര്യങ്ങളാണ് ഇപ്പോ നാട്ടില് നടന്നൊണ്ടിക്കുന്നെ
ത്യത്തിനനുസരിച്ച് പ്രകൃതിയെ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കാണ്
അപ്പൊ പിന്നെ ഒന്നും നോക്കിട്ട് കാര്യല്ല ഇപ്പൊ എവിടൊക്കെ എല്ലാരും മരങ്ങളൊക്കെ മുറിച്ച് പോ മുറിച്ചിട്ട് പിന്നെ എല്ലോട്ത്തും ഗ്രൗണ്ട് അതുപോലെ കെട്ടിടങ്ങളൊക്കെ
ബിൽഡിങ്ങാളില്ലാത്ത സ്ഥ സ്ഥലവേല്ല ഇവിടെ ഞങ്ങൾടെ വീട്ടിന്റെ അടുത്ത് മരം പറയ ന്നത് കാണാനേ ഇല്ല പാടവൊണ്ട് പക്ഷെ മരങ്ങളൊന്നുല്ല മരങ്ങളില്ലാതെങ്ങനെ കാറ്റ് വെരും ഒരു പ്രളയം തന്നെ വന്നാ തന്നെ ഈ മഴ ഒരു പാടായി വെള്ളം വന്ന എവിടെ പോവും മഴ വെള്ളം ഒഴുകിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്
വലിച്ചെടുക്കാൻ ആരെങ്കിലും
വേണ്ടേ ഉം പണ്ടൊക്കെ മരങ്ങള് പറഞ്ഞ ഒരുപാട് ള്ള ഒരു ആ സ്ഥിതിയാണ് പക്ഷെ ഇപ്പോ മരങ്ങള് പരമാവധി എന്തായി
മരങ്ങളെക്കാട്ടിലും പകരായിട്ട് വീടുകളാ വീടും ബിൽഡിങ്ങൊക്കെണ് കൂടുതലായിട്ട് പ്പൊ കാണ വീട് അത് തന്നെ വീട്ന്ന് പറഞ്ഞാലും ഈ മനുഷ്യര് അങ്ങോട്ടും ഇങ്ങോട്ടും വാശി പിടിച്ചിട്ടാ ഒരാള് ഒരു വീട് ട്ക്കാണെങ്കിൽ മറ്റാൾ രണ്ട് വീട് ട്ക്കും അല്ലെങ്കി ഒരാൾ ഒരു തട്ട് കേറ്റാണെങ്കി അയാൾ രണ്ട് രണ്ട് തട്ട് കേറ്റും
മത്സരവാണല്ലോ എല്ലാത്തിലും എല്ലാ ഫീൽഡിലും മത്സരം എല്ലാത്തിലും ഒരാൾ ളൊരു വസ്തു വാങ്ങിച്ച അതിനേക്കാളും മികച്ചത് വാങ്ങിക്കണമെന്ന അടു
ഉം അതെ അതെ അങ്ങനെ ഒരു വാശിയാണ് നാളെ മരിച്ചു പോവുന്ന് ആരും ആലോയ്ക്കുന്നില്ല അതെ
ആ അത് നമ്മള് ജീ ഭൂമിയില് വന്നത് ഗസ്റ്റായിട്ട് അപ്പൊ ഇവിടെ വന്നാ അത് നശി പ്പിക്കാതെ ബെടെ കിട്ടുന്നത് ജീ കൊണ്ട് ജീവിച്ച് സന്തോഷത്തോടു കൂടി പോകണന്നില്ല. നശിപ്പിച്ച് മത്സരിച്ച് എല്ലാവരെയും വെറുപ്പിച്ച് ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന്ണ്ട്. അപ്പ അതിനനുസരിച്ചല്ലേ ഭൂമിയും നമ്മളോട് തിരിച്ച് ചെയ്യ ത്തുള്ളൂ അതിന് പരമാവധി ശ്രമിച്ചു നോക്കി പക്ഷെ കഴിയുന്നില്ല സോ
അഹ് ഭൂമി നമ്മളോട് അങ്ങനെ ചെയ്ത് കയ്യാറായിട്ട്ണ്ട് ഏകദേശം ഇത് തീരുമാനം ആവാനായിട്ട്ണ്ട്.
അതെ അതെ ഇനി എവിടേക്കാണാവോ താൻ ഹമ്മടെ കുട്ടികളൊക്കെ ഇനി എന്ത് എങ്ങെനെ ജീവിക്കുന്നുള്ളതാണ് ഓരോസിനിമയിൽ കാണുന്നതുപോലെ യാവോന്ന്.
ഹാഹ് കൊറേക്കെ തിൻമേത്തതും നടക്കുന്നുണ്ടിപ്പം. എഹ് ഇങ്ങന്നറിയില്ല, നമ് മ്മള് നമ്മള് വിചാരിക്കുന്ന പോലെന്നുല്ലല്ലോ കാര്യങ്ങൾ നടക്കുന്നത്.
ആം വേനൽക്കാലമായാ നല്ല ചൂട്. ചൂട് പറഞ്ഞെല്ലാവരും വീട്ടല് ഫ്രിഡ്, അല്ല എ സി വെക്കുന്നു. ഈ എ സിയിൽ നിന്നുപോഉ ന്ന, വാതകങ്ങളാണീചൂട് കൂടുന്നതിന് കാരണമെന്നുതന്നെ സി. എഫ്. സി വന്ന വാതകമാണീ ചൂട് കൂടുന്നതിന് കാരണമെന്നുതന്നെ നമ്മള്, മറന്നുവല്ലെങ്കിൽ മനപ്പ
അതെ, അതെയതെ അതു ശരിയാണ്. ട്ടോ, അത്‌നമ്മളപ്പ ഒരിത്അകറ്റാനും വേണ്ടിയിട്ട് നമ്മള് എ. സി ഉണ്ടാക്കണം. അത് ഏറ്റവുംവലിയ ദുരി എന്താന്ന് ആൾക്കാർ മനസ്സിലാക്കുന്നില്ല, ഇപ്പം എ. സിയില്ലാത്ത വീടുകൾ ചുരു ക്കാണ്. ആഡംബര അതെയതെയതെ, പിന്നെയിനിയിപ്പോ ലാൺഎന്തൊരു ഒരു ചെറിയപരിപാടി വീട്ടിൽ നടന്നാൽ മതി അതുവലിയൊരാ ഘോഷാക്കി എടുത്തില്ലേ പിള്ളാരും, എന്തുചെയ്യും എന്നിട്ട് കല്യാണംവന്നു അതിപ്പോ ഒരു ആഘോഷമാണ്,. വല്യ ആൾക്കാര്‌ വിളിച്ചിട്ടുള്ള യൊരു പരിപാടി.
കുട്ടികൾക്ക് കാതുകുത്തലിന്റെ പരിപാടി കണ്ടിട്ടില്ലേ നമ്മള്. അതെല്ലാമാഘോഷമായിരിക്കുന്നു.
എന്തൊക്കെയാണ്.. ഉം
എന്റെ കൈയ്യിലുണ്ട്. ഞാനതുകാണിക്കു മെന്നുള്ള വിചാരമാണെല്ലാവർക്കും.
ആ, അതെ അന്നീസ്റ്റാറ്റസ് വെക്കുന്നതോടു കൂടി സ്റ്റാറ്റസ് വെക്കാനാണിതൊ ഒക്കെ നടത്തണത് അതാണ് ഇതിന്റെയൊരുഹൈലൈറ്റും.
ആഡംബരത്തിനു വേണ്ടി വാങ്ങിച്ചു. വാങ്ങിച്ചു കൂട്ടുന്ന സാ സാധനങ്ങളൊരുപാടാണ്. ഇപ്പൊവാഹനങ്ങളൊരു വീട്ടില് നാലാൾക്കാരുണ്ടെങ്കിൽ നാലുവണ്ടിയാണ്. ചിലപ്പോ അഞ്ചായിരിക്കാം, അതോയതുപുറന്തള്ളുന്ന പുക എത്രത്തോളം പൊല്യൂഷനാണ്, പുറ ഇതുണ്ടാക്കുന്നതെന്നുള്ളത് ആരും ആലോചിക്കില്ല. പ്രത്യേകിച്ച് ഇപ്പളത്തെ കുട്ടികള് അവരുടെ വണ്ടിയിലെ എന്താസൗണ്ട്, വോയിസ് പൊല്യൂഷൻആൻഡ് മറ്റേ പ്രകൃതി. എത്രത്തോളം പൊല്യൂട്ടടാകണ്ടേന്ന.. ചിന്തിക്കുന്നില്ല. പറഞ്ഞിട്ടു കാര്യമില്ല..
ഉം.. വാഹനങ്ങളുടെ എണ്ണമൊക്കെ ഇപ്പംകൂടിക്കൂടി വരും പിന്നെ, എവിടയും പോയിരിന്നില്ലല്ലോ
ഇല്ലില്ല പ്രത്യേകിച്ച്ഇന്ത്യയിലുദിവസംതോറും, ഇരട്ടിക്കിരട്ടിയായിട്ടാണ് കുതി
അതെയതെ എങ്ങോ ആഹ.. അതുശരിയാണ്. ഇന്ത്യ യൊട്ടാകെ ഇതുതന്നെ ആഹ്.. ആഹ.. പക്ഷേയിതേ അതിന നശീകരണമല്ലേ ഇപ്പൊ കഴിഞ്ഞേ, കഴിഞ്ഞ പ്രളയത്തിലുകണ്ടില്ലേ കഴിഞ്ഞ ആ.. ഉരുൾപൊട്ടലുണ്ടായിട്ട്, എവിടെനും ഇപ്പോ വയനാട് ഒരു സ്ഥലോ, ആ.. അതെയതെ അവിടെ കണ്ടില്ലേ, അതേപോലെ ഒരു നാട് മൊത്താകെ അവിടെ നശിച്ചു പോവാണ് ചെയ്യുന്നത്. ഇനി നാളെനമ്മളെ നാട്ടിലോട്ടു വരുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല.
കഴിഞ്ഞരിക്കുന്നു. നമ്മള് സ്നേഹിക്കുന്നവരെ തിരിച്ചുസ്നേഹിക്കത്തുള്ളൂ. നമ്മള്പ്രകൃതിയോട് എന്ത് ചെയ്യു അതുതന്നെ നമുക്കു തിരിച്ചുതരും. ഒരു മരം നട്ടാൽ ആ, മരംനമുക്ക് ഫലമെങ്കിലും.. തരും. പക്ഷേ നമ്മളെ ന്താണുചെയ്യുന്നത്, ദിവസംതോറും അ.. ചോണ്ടിരിക്കുന്നോ പിന്നെ നമുക്ക് എങ്ങെനെ നല്ലത് നമ്മളേ താങ്ങണം എന്നുള്ളത് പ്രകൃതി മനഃപൂർവ്വം മറന്നതായിരിക്കാം
അതെ അതെ നമ്മൾ അത്രയും പ്രകൃതിനെ നോക്കിക്കൊണ്ടിരുന്നാൽ നമുക്ക് ഈ ദുരന്തത്തിനൊന്നും കഴിച്ചിലാ പറ്റെനു
അതെ
ഇപ്പ ആരും അഹ് ഒന്നെങ്കില് അതിന്റെ ഫലത്തിന് വാണ്ടി കഴി ഉഹ് പറിച്ചെടുക്കുക പിന്നെ അത് കഴിഞ്ഞിട്ട് അത് വെട്ടി മാ ച്ച അതാപ്പൊ ചെയ്യുന്നത് നമുക്ക് ആ എന്തെങ്കിലും ഒരു ഏ റോട്ടിലോട്ടോ അങ്ങോട്ട് എന്തെങ്കിലും തിരുന്ന് കഴിഞ്ഞാല്
പോയി അതെ അതിന്റെ ആയുസെ തീർന്നു ഇത്രയും കാലം ഫലം തന്നതാണ് തണുപ്പാണ് കാറ്റാണ് ഓക്സിജൻ ഒന്നും ആലോചിക്കത്തില്ല ഇനി അതിന്റെ സ്ഥാനത് നമ്മൾ ഒരു പുതിയ തൈ തന്നെ നട്ടു അത് എത്ര നാൾ എടുക്കും അത് വളരാൻ ഒരു വ ർഷമോ രണ്ട് വർഷമോ ഒരിക്കലും ഇല്ല ഒരുപാട് വർഷം വേണം അത് പഴയ ആ ചെടി പോലെ ആവാൻ
നമ്മളെ ഉമ്മമാരൊക്കെ ഉമ്മമാരൊക്കെ വേ ഉണ്ടാക്കിയതായിക്കാര ഇപ്പം നമ്മള് നാട്ടില് നമ്മള് നമ്മള് ഇതാകുന്നത് മരങ്ങളും ചെടികളൊക്കെ അപ്പൊ ഞമ്മൾ എന്തെങ്കിലും ചെയ്താലേ ഞമ്മക്കും മക്കൾക്ക് അത്ണ്ടാവുള്ളു അതാതെ ആലോയിച ആ ഇപ്പൊ ഇപ്പൊ ചെറുപ്പത്തിലൊക്കെ ഉമ്മാരൊക്കെ ഉണ്ടാക്കിയ കവങ്ങും തേങ്ങൊക്കെ ആയിരിക്കും നമ്മൾ ഇപ്പം കറിയിലോ ഇറ്റൊക്കെ പറഞ്ഞു ഒഴികുന്നത്
നമുക്ക് വേണ്ടിയുള്ളത് നമ്മുടെ പഴയ തലമുറ ചെയ്തു വെച്ചു നമ്മളുടെ മക്കൾക്ക് വേണ്ടിയുള്ളത് നമ്മൾ തന്നെ ചെയ്തു വെ ണം അവരെയും പറഞ്ഞു മനസ്സിലാക്കണം നശി പ്പിക്കാനുള്ള താല്പര്യം ആർക്കും ഉണ്ടാക്കാൻ ഉണ്ടാവില്ലല്ലോ
അതെ നശിപ്പിക്കാതെരിക്കണം
അതെ നമ്മള കൊണ്ട് ഒരു ഉണ്ടാക്കാനആാവുന്നില്ലെങ്കിൽ നശിപ്പിക്കാതെരിക്കണം അത് തന്നെ ഏറ്റവും വലിയ പാടപ്പോ ജലം വെള്ളം അ പലയിടത്തും എന്താണ് വെള്ളം ലഭിക്കുന്നില്ല എങ്ങനെ വെള്ളം ലഭിക്കും ഈ ഫാക്ടറികളിൽ നിന്നും അവിടും ഇവിടുന്നുള്ള വേസ് റ്റാണി ഈ പുഴയിലും അവിടെയും ഇവിടെയും കൊണ്ടു പോയി തള്ളുന്നത് പിന്നെ നമുക്ക് എങ്ങനെ ശുദ്ധജലം ലഭി കും നമ്മൾ കുടിക്കുന്ന വെള്ളം ശുദ്ധമായി ജലവാണോന്ന് കൂടി നമുക്ക് ഉറപ്പില്ല എങ്ങനെ നമ്മൾ വിശ്വസിച്ചു കഴിക്കും അതിൽ എന്തൊക്കെ ഓരോരോ വേസ്റ്റ് കൊണ്ടപോട്ടിട്ടുണ്ടാവും പരിസ്ഥിതി മതി ലിന്യമാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ മനുഷ്യന്മാരാണ്
അത് നൂറ് ശതമാനം ഉറപ്പാണ് ഈ മനുഷ്യർ തന്നെയാണ് ഏഹ് ഇതെല്ലാം തകർത്ത ന്നത്
ഒരു മിഠായി കഴിച്ചു ആ ഒരു മിഠായിയുടെ കവറ് ഡസ്റ്റ്ബിനിൽ കൊണ്ടിടണം എന്നുള്ള സാമാന്യ ബോധം പോലും ഇപ്പൊ ആരും
ഇപ്പോൾ ആരും കാണിക്കുന്നില്ല ന്നൊക്കെ അതൊക്കെ മറന്ന് പോവാണെ ഇത് ഒന്ന് ഇതിപ്പോ കിട്ടാൻ ഇതിപ്പോ എന്താ
എന്താ എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആണ് എല്ലാവർക്കും പക്ഷെ ആ എല്ലാവരിലും നമ്മൾ ഉൾപ്പെടേണ്ട എന്നുള്ളത് ചിന്തിക്കുന്നില്ല നമ്മളും ആ അതുപോലെ ആവണല്ലോ
അഹ് അതന്നെ നമ്മള് നമ്മള ഴുത്തല്ല പക്ഷെ ഈ നാട്ടിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളാണ് ഈ ഈ പറയുന്നത്
പറയുന്നത്
ഉം
ഇപ്പൊ ഓരോ വീട്ടിലും പ്ലാസ്റ്റിക് വേസ്റ്റ് എടുക്കാൻ വേണ്ടീട്ട് ഗവൺ പ പഞ്ചായത്തിൽ നിന്ന് ഓരോരുത്തര് വന്ന് എടുത്തിട്ട് പോണത് കാരണം നമ്മുടെ വീട്ടിൽ നിന്നുള്ള മാലിന്യം പ്ലാസ്റ്റിക് മാലിന്യം ഒഴിവാകണു ഒഴിഞ്ഞു കിട്ടണു അല്ലെങ്കിലോ അതെന്ത് ചെയ്യാ ആരും ഇല്ലാത്ത സമയത്ത് വല്ല റോഡ് സൈഡ് ഇന്നേ ആൾ ആൾക്കാർ കൊണ്ടിടും കത്തിക്കുക അത് ഏറ്റവും വലിയ പൊല്യൂഷൻ ആണ് കാർബൺ ഡൈ ഓക്സൈഡ് കാർബൺ മോണോക്സൈഡ് പറഞ്ഞ് എല്ലാം എത്തുന്നത് എവിടേക്കാണ് നമ്മൾ ശ്വസിക്കുന്ന ഓക്സ് ജനിലൂടെ നമ്മളിൽ തന്നെ കയറും. അത് അന്തരീക്ഷത്തിലെത്തിയാ പിന്നെയും ചൂട് കൂടുകയുള്ളൂ. ഇത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ കൂടി മനസിലാക്കാൻ ആരും തയ്യാറാവില്ല.
അതെ അതെ അയിനിപ്പം എന്താന്നുള്ള ഒരു മ ട്ടിലാ അതൊക്കെ വരുന്നെടുത്ത് വെച്ച് കാണാന്നുള്ള ആ ഒരു മൈൻഡിലാ ഇപ്പോ എല്ലാരും തന്നെ ആഹ് ഓക്കെ ഓക്കെ ശരി